ഹലോ
ആ കേക്കുന്നുണ്ടോ ആ മഴ ഇണ്ടോ അവിടെ
അഹ് ആ അഹ് ഹലോ
മഴ ഇണ്ടോ അവിടെ
ഹലോ
ഹലോ മഴ ഇണ്ടോ അവിടെ മഴണ്ടോന്ന് മഴ ഇണ്ടോ അവിടെ ആ ഫുഡ് കഴിച്
ഓ ഫുഡ് കഴിച്ചു ഓ നിങൾ കഴി
എന്തായിരുന്നു സ്പെഷ്യൽ എ
ഇന്ന് മത്തി ചെമ്മീനും ചോറും
അഹ് ചെമ്മീൻ എന്താ ഫ്രൈയ്യോ
എ ഏ ഏ
ഏഹ് ചെമ്മീൻ എന്ത് ചെയ്തിക്കണൊക്കെ അറിയോ അതോ പൊരിച്ചക്കെ
കർ
ഫ്രൈ അഹ് എന്താ അതില് ഇഡല് നിങ്ങൾ
ഞങ്ങള് തക്കാളി ഉള്ളി പച്ചമുളക് ഒക്കെ വാട്ടിക്കാണ്ട് പിന്നെ ചെമ്മീനയിക്ണു
അത് കറിയല്ലേ
ഹലോ
ആ കറിയല്ലേ അത് തക്കാളി ഉള്ളിയൊക്കെ വാട്ടീട് ക
ആയിത് തക്കാളി ഉള്ളിയൊക്കെ വാട്ടീട്
അപ്പൊക്കറിയാവില്ലേ
അയിനെ എനിക്ക് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച കാണ്ട്
ആ ആ അ അങ്ങനെരു റോസ്സ്റ് പോലെ വരട്ടു പോല്ലെ
ആ വരുത്തിക്കണ്ടേ
ആ അഹ് ശരി ആ ഞങ്ങക്ക് സുലോപ്യ ഉണ്ടായിരുന്നു അയില ണ്ടായി അ നതാൽ കറി വെച്ചു നിങ്ങള എവിടെ എങ്ങനെ ഉഹ് ങ്ങനാ മീൻ കറി വെക്കുക
ഞങൾ ഇവിടെ തക്കാളി ഉള്ളിയൊക്കെ വാട്ടീറ്റ്
ആ ഉള്ളി വാട്ടല
അഹ് വെളിച്ചെണ്ണക്ക് ഉലുവ ഇതാക്കീട്ട് പിന്നെക്ക് തക്കാളി ഇട്ട് കൊടുക്കും
അഹ്
എന്നിട്ട് പുള്ളി വാർന്ന് കൊടുക്കും കൈക്ക് മുള്ളും പൊടി ച്ച കുറച് പട്ടിട്ട് പിന്നെ വെള്ളം തളച്ചതിന്റെ ശേഷം ഉള്ളരുുംല്ലേ അങ്ങനെ തക്കാളി പച്ചമുളകും ഇഞ്ചും പൂത്തിടുക്കല
അതേല്ലേ ഞങ്ങൾ ഉള്ളിടും ഉള്ളി ചതച്ചിടും ഞങ്ങൾ
ചീരുള്ളി ഇട്ടിട്ടേക്കാരല്ലേ
ഉം അല്ല അത് വേറൊരു സ്റ്റൈലിൽ വെക്കും വലിയ ഉള്ളി ഇടും
ഇവിടെങ്ങനെ വലിയഉള്ളി ഇടലില മാതിരിക്കുന്ന
ആ ഇല്ല മ തിരികൊന്നില്ല കുറച്ച് അങ്ങനെ ആവശത്തിന് ഇടാൻ കുറെ ഇടാൻ പറ്റില്ല നമ്മള് സാധാ കറി ചിക്കനിലൊക്കെ ഇടുന്ന പോലെ ഇടൂല ഒരു കറി വെക്കുമ്പോ ഒരു ചെറിയരു ലിയകട്ടോ ഇപ്പ രണ്ട് തക്കാളി ഇടുന്ന കറിയാണെങ്കിൽ ഒരു ചെറിയൊരുള്ളി ഇടും അങ്ങനെ ആ പിൻ പിന്നെ രാവിലെ എന്തായിരുന്നു ചായക്ക് നെയ്റോസ്റ്റ് ആ അത്ശ ശരി ആ എന്താര് കറി
കറിയൊന്നുല്ല ചായയും നെയ്റോസ്റ്റും കൂടി ആയ്റ്റ്
ആ ഞാൻ ചപ്പാത്തിം മുട്ടക്കറിം ണ്ടാക്കി രാവിലെ അയോ രാവിലെ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിന
ആ രാവിലെ നല്ല മഴണ്ടേ
ആ ഇവിടെ അങ്ങൻ തന്നെ ഒരു മൂന്നാല് ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മഴയ ഉണ്ടായിരുന്നില്ല വെയിലേരുന്നു ഇന്ന് എന്താ രാവിലെ എണീറ്റ്പ്പഴും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഒര് ഏഴ് ഏഴ ഴരക്കായപ്പോ പൊരിഞ്ഞ മഴ നല്ല മഴ ആയിരുന്നു ആ പിൻ
പിന്നെ ഫ്രീയാണോ ഇപ്പൊക്കെ
എന്ത്
പണിയളൊക്കെ കഴിഞ്ഞോഴ്ക്ക ഫ്രീ ആണോ പ്പൊയ്
അ ആ കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് മണി വരൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് മണി കഴിഞ്ഞ പിന്നെ ഫ്രീ ആണോ ആ ചെറിയ ഒരാളുണ്ട് ഒന്നര വയസ്സില് പിന്നെ വലിയ ആള് സ്കൂളിൽ പോവാനായിട്ടുണ്ട് ഒമ്പത് വയസ്സ് ഉം പണിയൊകെ കഴിഞ്ഞോ
പണി ഞ്ഞി തൊട്ക്കാനുണ്ട് വെ
ആ ഈ ടൈമില് തുടക്കോ ഞങ്ങള് ഈ ടൈമായാലും തൊട്ക്കൂല
ഞാൻ ഇവിടെ നേരം വൈക്യ തൊട്ക്കല് അയിനി ഇവിടെ കുട്ടാൾണ്ടായോണ്ട് നേർത്തെ തൊട്ച് പിന്നെ പിന്നിം ചളിയാവും പിന്നെലെ കയ്കി വർഷ് നേരം വയ്കി തൊട്ച്ചാല് ങ്ങനെ നേരം വയ്കി ഏ ഭക്ഷ ചെൽപ്പോ നേരത്തെ കയ്യും ഇവ ഇവടെ അമ്മളെ വരാവുമ്പോ അങ്ങനെണ്
അ ആ ഞങ്ങള് പിന്നെ പന്ത്രണ്ട് മണി വരെ ഉള്ളത് അ ചെയ്ത്ട്ട് പിന്നെങ്ങ തിരുമ്പി കുളിച്ച് കേറും പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പൊ പിന്നെന്ത് ഡെയിലി തുടക്കൂല ദിവസം തുടക്കൂല അങ്ങനെ ഒന്നരാടോ രണ്ടൂസോ കൂടുമ്പഴ് തുടക്കില്ല അങ്ങനെ അങ്ങട്ട് വല്ലാണ്ട് ചെളിയ ആവൊന്നുല്ല
ഉം
ഉം
പിന്നെ മഴ ഇണ്ട അങ്ങട്ടൊക്കെ വയലും കൃഷിയൊക്കെ ഇണ്ടോ
ഇല്ല ഞങ്ങളെ ഈ ഭാഗത്തില്ലാട്ടോ കൊറച്ചങ്ങോട്ട് വിട്ടാലൊക്കെ അവിടെ വടെ കാണാ കാണൂ പക്ഷെ ഞങ്ങളെ ഏരിയലൊന്നു ഇല്ല ഞങ്ങളുടെ ഈ ഭാഗത്തില്ല പിന്നെ ഞങ്ങള് മീൻകറി എങ്ങനെയന്ന് അറിവക്ക ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വെച്ചത് ആ ഇഷ്ടാണ യാത്രക്കെ ഇഷ്ടാണ് ഇപ്രാവിശ് ഹസ്ബൻഡ് വന്നിട്ട് എന്താ പറയ കുറച്ച് അധികം നാട്ടിലുണ്ടായിരുന്നു കുറേ സ് ടുത്തുക്കൂടെ പോയി മിസ്റ്റി ലാൻഡ് ഒക്കെ ഏ അങ്ങോട്ട് പോയിട്ടുണ്ടോ
അത് മിനിയൂട്ടി ഭാഗല്ലേ
ആ മിനിഊട്ടിയന്നെ അത് അവടെ പോയി പിന്നെ എന്താ പറ പിന്നെ അട്ടപ്പാടി ചെറിയ ചെറിയ അന്താ അത് യാത്രകളും അട്ടപ്പാടിയാൻ കല്യാണം ഉണ്ടായിരുന്നു അവിടെ പോയി നിന്നു അങ്ങനെ
പിന്നെന്ത
നിങ്ങള് എവിടേക്ക പോവല് ന്നോയിക്കാം ഹലോ ഹലോ കേക്കണുണ്ടോ ഹലോ ഹലോ ഹൽ